സുഖാണ്
ആഹ് കൊപ്പന്ന്യല്ലല്ലൊ ഈ തെരക്കില
ഇല്ല തെരക്കൊന്നുല്ല്യ പറഞ്ഞൊ എന്താണ്
ആഹ് ഞമ്മള് ഒരു ടൂറ് പ്ലാൻ ചെയ്യ്ണ്ട്
ആഹ്
അപ്പൊ ടൂറ് പ്ലാൻ ചെയ്യുമ്പോ നമ്മളിപ്പോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചൊണ്ട് നിക്കാണ്
ഞ്ഞട്ട് ഇപ്പ എവിടെ തീരുമാനിച്ച് ഇജ്ജ്
വിചാരിക്കണത് ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോ കാക്കാടപോയേൽ ഒന്ന് പോയ എന്നാലോ ഒന്നലോയിക്ക
കാടമ്പൊയോക്കെ എല്ലാവരും പോണതല്ലേ വേറൈറ്റിപിടിക്കാ കൊറച്ച് കൊറച്ച് ഹൈ റേഞ്ച് കൊറച്ച് കൊറച്ച് സ്റ്റേറ്റ് വിടാ നമ്മക്ക്
ഇപ്പൊ നമ്മള് വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യണത് വാൻണ്ടട്രിപ്പ് വൻണ്ട്ട്രിപ്പ് എവിടക എവിടക്കപ്പോ അന്റെ അടുത്ത് വല്ല ഐഡിയ ഇണ്ടോ
വൺ ഡേ ട്രിപ്പ്ണ് വൺ ഡേ ട്രിപ്പ് വല്യ സുഖം ഉണ്ടാവട്ട് ട്രിപ്പ് നീട്ടാൻ പറ്റോ
പിന്നെ
എത്ര ദീസം നീട്ടാൻ പറ്റും ആഹ്
അൻക്കൊയിവുണ്ടൊ
ഇന്ക്ക് പ്രശ്നൊന്നുല്ല അനക്ക് ഓക്കാണെങ്കിൽ നമുക്ക് നടത്തം
ആഹ് അഹ് ശരി ആഹ് നോക്കാം നമ്മള് ഒടുക്കാ പോവണ്ടേ ന്നൊക്കെ ങ്ങനെ ഇപ്പ നമ്മള് ഇപ്പ ഇപ്പൊ കക്കാടം പൊയേൽ പോക്പോ റൂട്ട് അനക്കറിയോ
റൂട്ടൊന്നുംല്ല ഐഡിയ ഇല്ല ആർക്ക് അയ്നൊടൊന്നും താല്പര്ല്ല
ണ്ട് പറഞ്ഞേട്ട് ന്നു ഇപ്പൊ അങ്ങ് കടക്കുമ്പോ എന്തൊക്കെ പാസ് വേണം അങ്ങനൊക്കെ പറഞ്ഞിട്ടിന്ന് പിന്നെപ്പ നമ്മള് കുടിക്കണെങ്കിൽ ഉട്ടോ മൂന്നാറോ കുടിക്കേണ്ടരും
ഇഞപ്പ നമുക്ക് മറ്റേ മുംബൈയിലള്ളവരല്ലല്ലോ മഹാരാഷ്ട്രയിലുള്ള ഇതണ്ട് പേര് ആ മതര വിട്ടാര പോര്
മതേരനീ ആ ഈ ഒരു ക്ലൈമറ്റിന്റെ പറ്റ പറ്റിയ സ്ഥരാണ് മതേരന്ന്ത് ആ പക്ഷെ അതിൻറെ എങ്ങനെ അയിൻന്റെ പോക്ക് വരവൊക്കെ എനക്ക്ക്കറിയോ
പോക്ക് ഞമ്മക്ക് ഇവിന്ന് ഇപ തിരുവിടുന്ന് ട്രെയിനൽ കൊറിയ മതി നേരെ മഹാരാഷ്ട്രയിൽ ര ഡയറക്ട് ട്രെയിൻ ഉണ്ട് എന്റെ കൂട്ടന്മാർ കൂട്ടചക്കന്മാര് പോയിരുന്നുന്റെ പള്ളേരൊക്കെ
ആ പിന്നെ അവിടെ എത്തിട്ട് എങ്ങനെ
അവന്ങ്ങനെ പോയ ശം നാല് ദിവസറ്റ പിടിച്ചിക്കണ് അവിടെ ഇവിന്ന ഒന്നര ദിവസത്തിന്റെ അല്ലങ്കിൽ ഒരു ദിവത്തിന്റെ യാത്ര ഉണ്ട്
ഒരു ദിവസംയാത്ര ട്
ഉം
റിട്ടൺ ഒറീസന് ഒറീസ്ന്ത്ന് നേരെ
ഒരു ദിവസം രണ്ട് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആയിട്ട് രണ്ട് ദിവസം യാത്രകൾ ഉണ്ടാവും
ആഹ്
പിന്നെ അവിടെ അവിടെ അവര് സണ്ടി തട്ടാണ് നിന്നത് ആുമ്പം അവര് പോയത് ക്ലൈമറ്റിന്റെ സമയത്തല്ല അവര് കാലാവസ്ഥ ഒരുമിച്ച സമയത്തല്ല അവര് പോയിക്ക്ണത്
ആ അവിടെ പോകുമ്പോ കാലാവസ്ഥ നോക്കട തണ് ശ അവിടുത്തെ കാലാവസ്ഥ എന്താ ഇവിടുത്തെ വ്യയാസംണ്ടാവല്ലോ
വിതൃസം ഉണ്ടവുല വല്ലാണ്ടോനും ഇതനൊ എലം
അപ്പ ഒരു മഴ സീസൺ ആണ് അപ്പൊ അവിടെ മഴ സീസൺ ആണോന്ന് നുക്ക അറിയല്ലല്ലോ
ആഹ് ഇന്ത്യാല് ഇപ്പോ അങ്ങട്ട് വലിയ വ്യത്യാസം ഒന്നുമില്ലല്ലോ
എന്നാലും ചിലപ്പോപ്പ ഇവിടെ ഞാങ്ങ വീഡിയോസ ഒകൊ കണ്ട് കയിഞ്ഞലും രാണ്ട് എന്തോ തണ ചൂടാണ് മായഒനും ഇല്ല എന്ന് പറഞ്ഞട്ടൊരു വീഡിയോസ് ഒക്ക കണ്ടിന്ന്. അ അതൊക്കെ വേസ്ത് നോക്കുമ്പോ മതരാനൊരു ബെറ്റർ ഓപ്ഷൻ ആണോ
അവിടക്കെ ഒരു ചെക്കൻ ഞാൻ ചോയ്സൊക്കെ കേട്ടണ്ടോ എന്താ അവിട്ത്തെ പാട് മഹാരാഷ്ട്രയിലേ നമ്മക്കൊരു ചൊക്കൻണ്ട് ചോദിച്ച നോക്കാം അവനോണ്ട്
അല്ല എന്തിനാ അമൗണ്ട് ഒക്കെ അ ബഡജറ്റ് അനക്ക് അറിയോ
പജററ് ഇപ്പത പൈക്ക അയ്യായിരം വരും ഒരു അയ്യായിരം വരാൻ
അയ്യായിരം റുപൃ പോക്ക് മാത്ര
അല്ല മൊത്തം
അവിടെ അവിടെ എങ്ങനെ എൻറ്രർ ഫീ ഒക്കെ ഉണ്ടാവോ
എ ഇററർഫീ ഉണ്ട്ന്ന് പറഞ്ഞട്ട് അക്ക ഞവൻ ചോദിച്ചാണ്ട് പ അ ചെക്കന്മാർ അവിടെണ്ട് അവരോട് എനോശിച്ചിട്ട് അറിയിക്കാന്ന് ഇങ്ങനെയ ഞമ്മള് രണ്ടളും വ
നമ്മള് ആളെ കൂട്ടണം ഫാമിലി കൂട്ടണം
ഉം
കണം അവനെ വിചാരിക്കണ്ട് ഉ അങ്ങനൊക്കെ പോയാറോ അങ്ങനെയാണ് ഇഞ് കൊറച്ചഴിഞ്ഞിട്ട് പോയാലും മതി നമുക്ക് സമയമടുത്ത് പോകണം എന്നൊക്കെ വിചാരിക്ണ്ട്
പോവുമ്പോ അങ്ങനെ അടിപൊളായിട്ട് പോണം
ആഹ് അത്രേള്ളൂ. അവിടെ റിസോർട്ട് ഒക്കണ്ട അത്ഇടുകാനുള്ള ഓപ്ഷനക്കെണ്ടാ
റിസോർട്ടൊക്കെ ഉണ്ട്. റിസോർട്ടൊക്കെ ചക്കന്മാർ റിസോർട്ടൊക്ക തന്നെ പോയി ഞാൻഓരോടൊക്കെ ചോയിച്ചറിഞ്ഞട്ട്.. അവര് സംഭവം അടിപൊളിയായിട്ടാ പോയി്യന്ന് ക്ഷ കാലാവസ്ഥ അവരാളൊക്കെ
ആ അല്ല അവര് അവർക്ക് എത്ര എമൗണ്ടയി നിക്കറിയോ
ആഹ് അവര് അയ്യായിരത്തിനാ പോയത്, ഞാൻ പറഞ്ഞു അയ്യായിരം ഇണ്ടാവുന്നു.
അയ്യ ഒരാൾക്കയ്യായിരോ അത് ശരി. ഈ മത ഈ മഹാരാഷ്ട്ര ഇറങ്ങിട്ട് അവിടുന്നങ്ങനെ പോയി.
അവര് ഡയറക്ട് ട്രെയിന് വിളിച്ചിട്ടാണ് മറ്റേ ഓർമല്ല സ്ഥലം അവിടുന്ന് അവര് അവിട്ന്ന് ഒരു ബസ്സ് അറേഞ്ച് ചെയ്തിക്കെ.
ബസ് എറങ്ങി കേറീട്ടുണ്ടാവും.
ആ ബസ് അതായത് ടൂറിസ്റ്റ് ബസ് ഇന്ന് വാങ്ങിക്കരുത് വണ്ടീന് അവര് പോള്ള സ്ഥലത്തൊ ഒക്കെ ആ ഒരു ഇതിലങ്ങനെ പോയ്ക്കേനി
ആഹ് അങ്ങനെ അങ്ങനെ പോയിട്ടിണ്ടാവും.
ഉം
മ മതേരാന നല്ല സ്ഥലാണ്, ഇപ്പ ക്ലൈമറ്റ് സ്ഥലാണ്
അല്ലെ പിന്നെ മൂന്നാറും ഒക്കെയാ മൂന്നാറും കൊറേ സ്ഥലൊക്ക്ണ്ട്.
മൂന്നാറാകുമ്പോ നമ്മക്ക് കാറോ ബൈക്കോ അങ്ങനത്തെ എടുക്കണം.
അതന്നെ മൂന്നാറാവുമ്പോ എല്ലാ
മൂന്നാറാകുമ്പഴും വൺഡേ കിട്ടുവോ ഇല്ലല്ലോ ല്ലേ.
മൂന്നാറാകുമ്പോ വൺഡേ ടാസ്കാണ് ചൂടെ
മലക്കപ്പാറന്ന സ്ഥലം കേട്ടീന്
ആ
ആഹ് അതൊരു പറഞ്ഞട്ട് ഇങ്ങനെ റീൽസൊക്കെ ഞാ കണ്ടിനി മല ക്കപ്പാറ അടിപൊളി സ്ഥലാണ്. അതറിയില്ല, എന്നാലും മലക്കപ്പാറ കേട്ടുന്ന സ്ഥല തോന്നുണ്ട്, കാരണം കുറേ റീൽസെ കുറിച്ച് ഇറങ്ങിരിക്കെ കേരളത്തിൽ തന്നെണ് കേരളത്തിലുള്ള ഒരു സലത്ത്ന്നെണ്. മലക്കപ്പാറ കിടിലൻ സ്ഥല അത് ഏഹ് നോർത്ത് അല്ല അങ്ങട്ടല്ല ഡീക്കാണ്
ആഹ്
അടീക് ഇടുക്കി ഭാഗത്തൊക്കെ തോന്നണ് കാരണം കേരളത്തി തന്നെ ഒരിതാണ്, അടിപൊളി ക്ലൈമറ്റ് ഒക്കെ കിട്ടിയില്ലെ. ക്ലൈമറ്റാന്ന് പറഞ്ഞിട്ട് അത് അപ്പ ഇപ്പോ ഇപ്പോ ട്രെൻഡിങ്ങുള്ള സ്ഥല തോന്നുണ് കലക്ക മലക്കപ്പാറ, അങ്ങനെ ട്രിപ്പ് പാ പാക്കേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏ ടീമായിട്ട് പോണോരുണ്ട് പിന്നെ നമ്മള് സോളോ ട്രിപ്പ്‌ അടിക്കണ സ്ഥലങ്ങളും എന്താ അവസ് സ്ഥന്ന് അറിയില്ല ഒന്ന് അന്വേഷിച്ചു നോക്കണം എപ്പളാ ഇയ് ഫ്രീയല്ലേ.
ഞാനാ ഇവടെ പണഞ്ഞില്ലല്ലോ.
അന്റെ കമ്പനിക്കാരുണ്ടാ?
കമ്പനക്കാരുണ്ടാവുല്ല, അവർക്കൊക്കെ അവര് ഇപ്പോ പോയി ഇനിപ്പോ അവര് ഇപ്പടുത്തൊന്നും ഉണ്ടാവുല്ല.
അല്ല അവര് എല്ലായിടത്തക്കും ഉണ്ടാവൂലല്ലോ അങ്ങനെ മിക്സഡ് ക ത ആ പിന്നെപ്പേതാ സ്ഥലള്ളത് മലക്കപ് പറ ഊ ബൂട്ടിങ്ങനെ ഈ സമയം.
ഊട്ടി കൊയപ്പം ഇണ്ടാവൂലാ ഊട്ടി നല്ലൊരു ക്ലൈമറ്റാവുവല്ലോ
ആ പക്ഷേ ഊട്ടി എല്ലോ എല്ലാ പ്രാവശ്യം ഊട്ടിക്കല്ലെ ഇങ്ങനെ പോണെ.
എല്ലാരും ഊട്ടിക്കാണ് പോക്ക് അതാ.
ആഹ് ഊട്ടി ഊട്ടി കണ്ട് കണ്ട് മട്ത്ത്ക്ക്ണ്, എന്നാലും എല്ലാരും ഊട്ടി തന്നെ പോവും. പക്ഷേ ഊട്ടില് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മുക്ക് അറിയാത്ത സ്ഥലങ്ങള്. ഉള്ളില്ട്ട്ക്ക് പോകുമ്പോ ആഹ് ഞമ്മള് ഈ സാധാരണ ബോട്ടാണിക്കൽ ഗാർഡനും ആഹ് ഗുഹകള് പോയാ അതൊന്നും ഈ വലിയ വ്യൂ വ് വ്യൂ പോയിന്റ് ഒക്കെ പോയാ ഇപ്പ കണ്ട് കണ്ട് രസല്ലത്തായി. ക്ഷേ ഊട്ടിയില് സ്ഥലങ്ങൾ ഉള്ളേക്ക് പോയാലുണ്ട്.
അല്ലെ പിന്നെ നമ്മുക്ക്
എല്ലേ പിന്നെ എട്ക്കോ വാ?
കയ് പെയ്മെൻറ് ഒന്നും ഉണ്ടാവൂല പിന്നെ ഇങ്ങനെ പോണ്ടി രും.
എവ്ട്ക്ക് വെറും ബൈക്ക്ട്ത്ത് ക്കാണ്ട് എർങ്ങേ?
ബൈക്കല്ല ബൈക്ക് ൽ നടക്കൂല ട്രെയിന് ന്നെ കേറണ്ടി രും ഈ ഡല്ലി ടെ
ഡ ഡൽഹിൽ ഇപ്പ എന്താ ക്ലൈമറ്റ് ചൂടാ?
ഡൽഹില് വല്യ കൊഴപ്പല്ലാന്ന ഇൻ്റെമാ പർഞ്ഞ ട്ടേ. അഒടെ ഒര്ത്തൻ പഠിക്ക്ണ്ട് ജാനുവല്.
ഏഹ് ആഹ് ഈ ഡൽഹിൽ ഇ ഡൽഹി പിന്നെ അങ്ങനാണ്ട് വേ ല്ല നോയ്സ്കാൻ നോയിസ് ണ്ടാവുള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ണ്ടാവുല.
എല്ല ഞാന് പ്പം കഴിഞ്ഞ കൊല്ലം പോയിന്ന് അപ്പൊ അപ്പൊ വടെ പറഞ്ഞന്ന് അപ്പൊ അവര പറച്ചില്ല് ഭയങ്കര തായിരുന്നു വായ മലിനീകരണക്കെ ണ്ടായിരുന്നു. പക്ഷെ ഒക്കെ അങ്ങനെ ഫീല് ചെയ്തിട്ടൊന്നുംല്ല. ല്ലെ പിന്നെ വല്ലാണ്ട് ഓൾ ഡൽഹിക്ക് പോയിട്ടില്ല.
ഡൽഹി താജ്മഹലൊക്കെ പോയാ?
അജമാല് ഫോർട്ട്, ആഗ്ര ഫോർട്ട്
ആഹ് ക്ഷെ അവടൊക്കെ മൊത്തത്തില് ര് എന്താ പറ്യ വൃത്തി കൊറവാണ്.
ആഹ് എന്നാലും കൊഴപ്പൊന്നില്ല ഇന്നത്തെ ഏരിയകൾ മാ
ക്ഷെ ടൂറിസ്റ്റുകള് മെയിനായിട്ട് വെര്ണേ ഏരിയകളാണ അതൊക്കെ. നല്ല തെരക്ക ഒരു സംഖ്യക്ക് താജ്മഹലന്നെ വര്ണ്ടല്ലോ ദിവസം.
ആശമാല് തെരക്കാണെങ്കിലും കൂടി കേ കേറാനൊക്കെ പറ്റും പെട്ടെന്ന്.
കേറാ അത് കേറാക്കെ വേം പറ്റും ക്ഷെ തെരക്ക് തെരക്ക്ണ്ട് ക്ഷെ കേറാൻ വേം പറ്റും. അതങ്ങനാട്ട് ഫീൽ യ്താ? അത് വാസ്റ്റ് ഏരിയ ആയോണ്ടാവും വിലയ ത്തത്.
ഉം
എന്നാലും കിട്ലം സ്ഥലങ്ങളാണ് മ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്.
ഏഹ്
ലൈഫിൽ ഒരു ടൈം സമയങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഈ താജ്മഹലും കാര്യങ്ങളൊക്കെ നമ്മള് ലോങ് കുടിക്കാതെ എട്ത്തന്നെ കിട്ലം സ്ഥലങ്ങളാണ് നോക്ക്ണത് ഇപ്പൊ ഒരു വൺ ഡേ പോയി വരാൻ പ റ്റോന്നുള്ള സ്ഥലങ്ങളക്കെ അതൊക്കെയാ പ്പോ നമ്മൾ അന്വേഷിച്ചോണ്ട് ക്ക്ണത്.
കൊച്ചിയില് കൊറെ സ്ഥലങ്ങള്ണ്ട്.
ഏഹ് ഒച്ച എഒടെ ള്ളേ?
പച്ചേ സംഭവം റീലക്കെ കണ്ടിനി ഞാന്.
എഒടെ?
മീനി സ്വിറ്റ്സർലാൻഡ്
മിനി സർലാൻഡോ? ആഹ് ആഹ് ആഹ് അതൊക്കെ നമുക്ക് ഈ പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ അതൊക്കെ നമ്മളെ വിക്ഷം. അത് നോക്കണം ഇങ്ങനെ സിംപിൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വീട്ടുള്ള സ്ഥലങ്ങളാവും ന്നാലും നോക്കണന്ന് വിചാരിക്ക്ണ്ട് ങ്ങനെ പോണന്നൊക്കെ ഒരു വണ്ടേ ട്രിപ്പ് ആണ്ട് അടിച്ചാ ഗ്രില്ലായിട്ട് പോയി വരാല്ല. ഇപ്പൊ ബൈക്ക് പോയാലും കൊഴപ്പല്ല്യ. ബൈക്ക് നമുക്ക് റെന്റിന് ട്ത്തിട്ട് ഇങ്ങനാണ്ട് പോയാലേ. ഏതായാലും ഞാ പന്നെ നോക്കിച്ചത് മലക്കപ്പാറ. പിന്നെ മൂന്നാറ് പിന്നെ വയനാട്ങ്ങനെ വയനാട് വയനാട് പോകുവാണെങ്കി റിസോർട്ട് ട്ക്കണം.
ആഹ് വയന റിസോർട്ടില നടക്കുല.
അല്ല അത് പ്പ വേറെ വയനാട് വല്ത് പ്രത്യകിച്ച് കാണനില്ല എന്നാലും പോവാണെങ്കിൽ റിസോർട്ട് ട്ക്കണം. ആഹ് രു മൊതലാവുള്ളൂ റിസോർട്ട് എട്ത്തിട്ട് അടിപൊളിയായിറ്റ് പോരാ അത്ര ന്നെ. അതാ വയനാട് എടുക്കുള്ളു മൂന്നാർ പോകുമ്പോ മൂന്നാറ് ലോ കൊർ ച്ച് ലോങ്ങ ആണേ മലക്കപ്പാറനേക്കാളൊക്കെ ലോങ്ങ ഉണ്ട് മൂന്നാറ്
മൊത്തത്തി അവിടൊരു മൂടിക്കെട്ട അവസ്ഥയയോ ണ്ട് സ്ഥലങ്ങളൊക്കെ രസണ്ടാവന്ന് വിചാരിക്കണ
ആഹ്
ഉ ഞാൻ ഏതായാലും കൊറച്ച് കഴിഞ്ഞ് വിളിക്കണ്ട് ഞാൻ നോക്കിട്ട വിളിക്കണ്ട്
ഓക്കെ ഓക്കെ
ഓക്കെ ക്കേ